കേക്കാവോ
കേക്കാഓ ആ കേക്കാ കേക്ക ഉം ആ എന്തുണ്ട് വിശി ആ നല്ല വിശേഷായിട്ടിരിക്കുന്നു ആ ചായൊക്കെ കുടിച്ച് പിന്നെ പിള്ളാർക്ക് ട്യൂഷനുണ്ടായിരുന്നു കൊണ്ട് വിട്ട് വിളി വച്ചൊണ്ട് വർന്ന് അങ്ങനെയൊക്കെയുള്ള പരിപാടികളാ വഴിയിൽ
ആണല്ലേ എത്ര പേരാ മക്കള്
രണ്ടു പേര്
ഏതെക്കെ ക്ലാസ്സിലാ ഇവിടെയും രണ്ട് പിള്ളേരാ
ആ ആ ഇന്ത അഞ്ചിലും രണ്ടിലും
ആ ഇവിടെ അഞ്ചിലും മൂന്നിലും അതെതെതെ അയ്യോ എങ്ങനെണ്ട് പിള്ളേരെ പഠിപ്പ് രണ്ടു പേർക്കും ട്യൂഷ് ന്നുണ്ടോ
ആ രണ്ടു പേർക്കുംണ്ട് ഉം കഴിഞ്ഞ വർഷം ഞാൻ തന്നൊയായിർന്നു പഠിപ്പിക്കുന്നേ
ഞാന് അടുത്ത വർഷം വെച്ച് വിടാന്ന് വെച്ച് ഒരാളെ മാ ത്രം എളേ പുള്ളി എളേ പുള്ളി ക്കാരെ നമ്മുക്ക് വിടണഅവിടൊക്കെ എങ്ങനെന്ന ഫീസൊക്കെ
ഇവിടെ ഇളയ മോന് ഇത് അഞ്ഞൂറ് മൂത്ത മോന് എണ്ണൂറ്
ആ യ്യോ എല്ലാ സബ്ജക്ടും പഠിപ്പിക്കുന്നേനോ
മൂത്ത മോനെ ഞാൻ ട്യൂഷൻ സെന്റർല്ല വിട്ടത് ഈ വർഷം
ആ ആ മറ്റേ ഇളയയളേയോ
ഒരു വീട്ടിലാ
അപ്പൊ എണ്ണൂറ് രൂപയോ അയ്യോ അത് ദേ അഞ്ഞൂറ് മൂത്തയാൾക്ക് എണ്ണൂറ് എല്ലാ സബ്ജെക്റ്റും
എല്ലാ സബ് ജറ്റും ഇപ്പൊ ട്യൂഷൻ സെൻ്ററാവു ഇപ്പം എന്താ ഓരോ വിഷയത്തിന് ഓരോ സാറുന്മാര ല്ലേ പഠിപ്പിക്കുന്നേ ആ അപ്പം എന്താ ആരെങ്കിലും ഒരാളിപ്പോ ഇതായാലും നമുക്കവിടെ ചെന്ന് പറയാം
അല്ലെന്നെ മലയാളവൊക്ക ഇപ്പം പഠിപ്പിക്കേണ്ട കൊഴപ്പഒണ്ടോ ഓൾറെഡി സ്കൂളിൽ പഠിക്കുന്നതല്ലേ
ആഹ് എന്നാലും പിന്നെ അവര് ഒരു സബ്ജക്ട് ആയിട്ട് അങ്ങ് പഠിപ്പിക്കുല്ല ഒരു വി ഒരു ദിവസം മലയാളം വൈ ട്ട് നാലര തൊ
അഹ് ആറു മണിപ്പൊ മടിയുണ്ടോ എന്നും വൈന്നേരം സ്കൂൾവിട്ട് വരു പോണോ അതോ
ആഹ് എന്നും പോണം ഞായറാഴ്ചയില്ല വാക്കി എല്ലാ ദിസോം പോണം മടിയൊന്നുവില്ല മടിയില്ല പൊയ്ക്കോളും
ത്തമ്മേ വേ
ആഹ് അത് ഇളയവനിച്ചിരി മടിയൊക്കെയ പോവാന് അത് എന്താ ഇങ്ങനെ കളി
ഇവിടെ നേരെ തിരിച്ചാ ഇവിടെ നേരെ തിരിച്ചാ ഇളത് പെണ്ണാണോ ആണാണോ ആണ്പിള്ളരല്ലേ ഇവിടെ ഇളയാള് പെങ്കൊ ച്ചാണേ അപ്പം അവൾക്ക് വല്യ ഇഷ്ട പശ് ൻ്റെ മൂ ത്തെ ആൾക്ക് ഒരു യാതൊരു ഇൻ്റർസ് ഇല്ല ട്യൂഷൻ വേറെ പണില്ല അമ്മയ്ക്ക് വേറെ പണില്ല അമ്മ ഞാൻ പറെം മോനെ അമ്മ ഒള്പ്പിച്ച് ശരിയാവത്തില്ല ഉം ഞാനേ ഞാൻ അത് സം പൊറത്ത് പോവുവാണെ
ആഹ് അതാ അത് മാത്രല്ല ഉം നമ്മള് പറയ്ന്നന്നെ ഏ പൊറത്തു പോവുമ്പോ അവര് പറയ്ന്നെ എല്ലാ അന് സരിക്കും ഏ ഹോംവർക്കെയ്യും കാര്യങ്ങള് ഇത് ഞാൻ പഠിപ്പിക്കുമ്പന്നാ ഞാൻ പറയും ഞാനിവിടെ നേരത്തെ വേറെ ഒരുപാട് പുള്ളാരെ പണ്ടൊ ട്ടെ ട്യൂഷനെടുക്കുന്നെ അപ്പം ഞാൻ പറയും ഞാൻ ഈ ഈ നട്ടിലുള്ള എല്ലാ പിള്ളരും ഞാൻപറഞ്ഞാ കേ എന്റെ മക്കള് മാത്രംഒണ്ട് ഞാൻ പറഞ്ഞ കേൾക്കാത്തെ അതൊണ്ട് അന്ന്ട്ടില്ലേ വൈട്ട ട്യൂഷനായിട്ട് ഞാൻ ഇ എന്നിട്ട് അത് കഴിഞ്ഞാ പിന്നെ ഞാൻ പഠിക്കാൻ വിളിച്ച വര
നെരത്തെ
ആ ഒരു അര ഒരു മണി ക്കൂർ ഇരുന്നത് കൊണ്ട് എന്തോ ആവാൻ
ആഹ് അതെന്നെ ആ എന്റെ ഇവിടെ പെൺകൊച്ച് കൊഴപ്പ ഇല്ല അവള് നമ്മള് വിളിക്കുന്ന പറ അവള് ഞാൻ പഠിപ്പിക്കേണ്ട കാര്യല്ല പുള്ളി തന്നെത്താനെ എല്ലാം പഠി വിളിച്ചിരിക്കുവാ അപ്പ പിന്നെ ഹസ് അസ്സൈമെന്റൊക്കെ വല്ലോ ഉണ്ടെങ്കി നമ്മ നമ്മള് ഹെൽ പ്യൻ ചെന്നാ മതി മറ്റേതങ്ങ് ഒത്തിരി ഇല്ലേ പഠിക്കാനും അഞ്ചാം ക്ലാസ്സിലെയ്
ആഹ് ആഹ് ഒണ്ട്
അപ്പത്തേക്ക് ഒന്ന് മാറി ഒന്ന് മാറി ഓരോന്നോരോന്നോരോ നിങ്ങ് പഠിപ്പിച്ചുകൊണ്ട മടുത്ത് അവനും മടുത്തു ഞാനും മടുത്തു
പക്ഷെ എനിക്ക് പാട് ഇവിടെ ഇളയവന്റെ കാര്യവാ അവന് ആ ഒരുപാട് പറ എല്ലാം ഇരുത്തി പഠിപ്പിക്കേണ്ട സംഭവ മറ്റവന് പിന്നെ അവന് അവന് എല്ലാ ആ കാര്യങ്ങളെല്ലാം അറിയാവുന്നൊണ്ട് അങ്ങ് തന്നെ ചെയ്തോളും ഈ ഇളയവൻ അവൻ ഇരിക്കത്തും ഇല്ല അതല്ലേ
അവിടെ ഇളയാളാണെങ്കി ഇവിടെ മൂത്തയാളാ ഇവിടെ ഞാന് അഞ്ചാംക്ലാസിൽ പഠിക്കുന്ന ഇവന് ഞാൻ കു കൂടെ ഇരിക്കണം ഞാൻ കൂടെ ഇരു ഹോംവർക്ക് ചെയ്യും അമ്മ തെറ്റുണ്ടോന്ന് നോക്കണേ അമ്മേ തെറ്റുണ്ട ഞാൻ പറയുമെടാ നീ തെറ്റ് വേണം തെറ്റട്ടെ തെറ്റിയല്ലേ തെറ്റിയ കഴിയും യുംകൊണ്ടല്ലേ ഇവരെഴുതുന്നേ അപ്പം ഞാൻ പറയും മോൻ പേനയുംകൊണ്ട് എഴുതണ്ട പെൻസിലും ത്തിലും കൊണ്ടെഴുതേ
ഈ വർഷം തൊട്ട് പേനയാണല്ലോ
എന്നിട്ട് പേനയായോണ്ട് പുള്ളിക്ക് പേനയും കൊണ്ട് എഴുതിയ തെറ്റാകുമോ ഞാൻ പറയും വെട്ടും കു ണ്ട നീ ഒരു കാര്യം ചെയ്യ് വേറൊരു പേപ്പർ എഴുതി നോക്ക് അപ്പൊ രണ്ട് തവണ അവന് എഴുതാൻ വയ്യ രണ്ടു തവണ ഏഴുതണോ ആ അതുകൊണ്ട് അത് അതുകൊണ്ട് അമ്മ അമ്മ ഇവിടിരിക്കേ
അതിനായിരിക്കും എന്നോട് പ അമ്മേ ഇന്ന് വൈറ്റ്നർ മേടിച്ചു കൊടു
ആ അത് ഇവിടെ പുള്ളിക്ക് അറിയത്തില്ല ഇവിടെ ഈ സാധനം പുള്ളിക്കറിയതില്ല ഞാൻ രാ ഞാൻ ഇവിടെ ഇവിടിരുന്ന് പറഞ്ഞ് വൈറ്റ്നറിന്റെ കാര്യം ഇങ്ങനെ പറയുമ്പഴത്തേന് ചേട്ടൻ ഞാൻ എന്നാ സാധനം ആടി അത് ഞാൻ പറയും ചേട്ട ചേട്ടന് അറിയത്തില്ലേ പുള്ളി പറയും ആ എനിക്ക് അതിന്റെയൊന്നും ആവശ്യം വന്നില്ല ആ ഞാൻ പറയും ഇങ്ങനൊരു സാധനം കൊണ്ട് നമ്മു എന്തേലും തെറ്റ് ചെയ്ത മായിക്കേണ്ട അതിന്റെ പുറത്തൂടെ നമുക്ക് എഴുതാൻ അറിയത്തുപോലുമില്ലെന്ന് ആ അതിന്റെ ആവശ്യം ഒന്നുംമില്ല പിള്ളോരവുമ്പോ വെ റ്റിയൊക്കെ എഴുതി പഠിക്കട്ടെ അങ്ങനെ ഒത്തിരി സുഖമൊന്നും വേണ്ട അത് തെറ്റ് തെറ്റാതെ എഴുതാൻ പഠിക്കണം അങ്ങനെയാ ഞാൻ പറയും എത്രയായാലും നമുക്ക് തെറ്റും എന്താലും സ്പെല്ലിങ് പണ്ടത്തെ ഇപ്പം അവര് പ്രാക്ടീസ് ആയി വരുന്നുണ്ട് എത്ര നാൾ ഒരു പെൻസിലും കൊണ്ട് തൂത്തൂത്ത് എഴുതിയ കുട്ടികളല്ലേ
അതെ ഉം
പെട്ടന്നു വരുവോ ആയെ നീ എളു പണിയൊന്നും അവർക്കാക്കി കൊടുക്കണ്ട അവനെ അവന് എന്തേലും ചെയ്തോളൂന്ന് പറയും അത് കാരണം അത് മേടിക്കാൻ സമ്മതിക്കില്ല ആ അത് കൊച്ചിനെതെലും എന്താന്ന് പോലും അറിയത്തില്ല അവന്
ആ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു മേടിച്ചു കൊടുക്കാൻ
ല്ലേ ആ അത് പിള്ളോരരെലും അങ്ങനെ ന്തെലും കണ്ട് കാണും കയ്യിലൊക്കെ ഇരി ണ്ടല്ലോ ഇങ്ങനത്തെ സാധനം ഇവിടന്തായാലും അങ്ങനത്തെ കണ്ടില്ല അത് കണ്ട കഴിയുമ്പോ ഇവിടെ വന്ന്‌ പറയും അമ്മേ ഇങ്ങനൊരു സാനം ഉണ്ടെന്ന് എന്ന്‌ പറയും അയ്യോ യ്യോ അതേ ഉള്ളൂ ഇപ്പൊ രണ്ടേരൂടെ പുറത്തൊണ്ടിരിക്ക്വാ അപ്പൊ കുടിക്കാൻ നേരം വായി കുളിക്കണം ഉ എന്ന് പറയും ആ അമ്മേ ഞങ്ങള് ഇത്തിരി നേരം കളി ഇവിടെയുംണ്ട് അപ്പൊ ഞാൻ വാരം തൂത്ത് വാരിട്ടിനി വിളക്ക് കത്തിക്കാറാവല്ലേ
ആ അതെ സമയാവു ഉം
ച്ചന് ഡാൻസ് ഉണ്ടേ പെങ്കോച്ചിനെ
ആ ഡാൻസിന് വിടുന്നുണ്ട് ഇല്ലയോ ഏതാ മറ്റേ ഇതാണോ അപ്പോ അതോ അതൊക്കെ ഉം ഉ
ആ ഇപ്പൊ ചേർന്നിട്ടെ ഉള്ളു അധിക ആയി ല്ല രണ്ടു മാസം ആയതേ ഉള്ളൂ ചേർന്നിട്ട് ആ അ അയ്യോ എല്ലാരും ഞങ്ങള് മാ ചേർക്കായിരിക്ക ച്ചാ എല്ലാരും ന്നാ ഇവളെ കാണുമ്പോ ചോയി ഠുന്ന ആ ഡാൻസ് പടിക്ക് ഡാൻസ് എവിടാ പഠിക്കുന്നെ ഇപ്പൊ ഞങ്ങൾ ഇതിനെ കാണുമ്പോ അതിശയമാണ് ഇപ്പൊ ചേട്ടൻ പറയും നമ്മുക്ക് മാത്രേ ഉള്ളൂ ബാക്കി കാനിന്നോരെല്ലാരും ഈ കൊച്ചിനെ ആ അപ്പൊ ചേട്ടൻ പറഞ്ഞു ആ എടി നമ്മളായിട്ടിനി ആ ഡാൻസ് പടി
ഉ ഈ പ്രായത്തി തുടങ്ങിയാലേ
അതെ അതെ അതെ അങ്ങനെ ചേർത്തതാ അങ്ങനെ ചേർത്തു അങ്ങനെ പുള്ളികാരത്തി ഭയങ്കര ഹാ പ്പിയാ ഒരു മടിയോന്നുല്ല അല്ലേലും പിന്നെ അയിന് മടിയൊന്നുമല്ല പടിക്കാനും മടിയില്ല എല്ലാം പറഞ്ഞാലും കേട്ടോളും നി വലുതായി വരുമ്പോ എന്റെ
ല്ലയേ സ്കൂള് പരിപാടിക്ക്
ആ സ്കൂൾ പരിപാടിഒക്കെ ഡാൻസ് കളിക്കും എല്ലാത്തിനും ഭയങ്കര ആക്റ്റീവ പുള്ളിക്കാര്ത്തി ഭക്ഷണം കഴിക്കാൻ മാത്ര ഉള്ളൂ
ഉള്ള പ്രശ്ന രണ്ടുപേരും ഒരു സ്കൂളിലാന്നോ
ആ രണ്ടുപേരും ഒരു സ്കൂളിലാ ആ ഇനിയിപ്പോ അടുത്ത വർഷം ആവുമ്പോത്തേന് ഇവ അഞ്ചിലായോണ്ട് അടുത്ത വർഷം വേറെ സ്കൂ കൂള അപ്പത്തേനും അവന് മാറും പിന്നെ അവൾ തന്നെ രണ്ടപ്പോ അവൾ ഗേൾസിന്റെ സ്കൂളില് ഇവൻ ബോയ്സിന്റെ സ്കൂളാണ്
ആണോ ആ ആ ആ ആ ശരി
അയിന് ഇവൻ എപ്പോഴും പറയും എനിക്ക് ആവ ഞാൻ പറയും മോനെ അങ്ങനെ ഒരു സ്കൂളില്ല അവിടെ ഗേൾസ് മാത്രേ പറ്റുള്ളൂ അവൻ എപ്പഴും അവളെ കൻ ഡിറ്റ് ചേർ ഇങ്ങെനെളതൊട്ടേ ഇവനി ഒന്നിച്ചു കണ്ടു അതെ അതെ നാപറയാ തിരിച്ച് വൈകുന്നേരം വരുമ്പോ നിങ്ങക്ക് ഒരുമിച്ച് വരാല്ലോ പിന്നെ വീട്ടി കുട്ടി വരുമ്പോം ഫുൾ ടൈം അവളെ കാണും പക്ഷെ ഭയരഅടി വന്നാ കാണാരിക്കാനും പറ്റുല്ല
ആ അതങ്ങനെയ അവർക്ക് ഇവളെ ഇവിടെ തന്നെ ആവു ആവാൻമാര് മാറി ഒറ്റയ്ക്ക് എന്റെ വീട്ടിൽ പോലും പോയി നിൽക്കില്ല
ആഹ് ഇത് നിക്കൂ ഇവിടെ അമ്മമ്മയുടെ ഒക്കെ കൂടെ പോയി നിന്നോളൂ പക്ഷെ മൂന്ന് ദിവസം നിക്കു ക്കും നാലാം പക്കം ഇങ്ങ് പോരും
പോരും അത അവ ൾ ഇന്ന് ഇങ്ങനെ രണ്ട് ദിസ ആവുമ്പോഴത്തേക്ക് തുടങ്ങും ബഹളം ഹ് വരണന്ന് പറ
അവിടുത്തെ പരിപാടികളല്ലാം ആണല്ലേ വൈകുന്നേരത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞോ
വൈകിട്ട് ചായ കുടി കഴിഞ്ഞ് ചായ കുടി കൊടുത്തിട്ടാ അവമാരെ വിട്ട് ട്യൂഷന് വിട്ട് ആർ മണിക്ക് ഒരാൾക്ക് അഞ്ച് മണി വരെഉള്ളായിരുന്നു ഇളയവന് ഹസ്ബൻറ്റ്‌ വീട്ട നാട്ടിലില്ല പുള്ളി പോലീസ്
ആണോ ആ ക്യാമ്പില ആഴ്ചല വര
ഉ ഉം ആഴ്ച്ച വ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വരും ഉം അങ്ങനെ വന്ന്പ്പ ഇപ്പം ഇന്ന്പ്പം വന്നില്ല വര്ത്തില്ല നാളെ എന്തോ ശബരിമല ഡ്യൂട്ടി ഉണ്ടന്ന്
ആണല്ലേ അപ്പ നിങ്ങള് പോലീസ് കോട്ടേഴ്സ്ന ങ്ങനെ വല്ലോ ആണോ താമസം അല്ല
അല്ല അല്ല ഇല്ല ഞാനും ഒത്തിരിവട്ടം ചോയി ച്ചാ പക്ഷേ പുള്ളി കൈയ്യിന്ന് വേണ്ടാന്ന്
ഞങ്ങളും പണ്ട് പോലീസ് കോട്ടേഴിൽ താമസിച്ചോളാ അവോണ്ടാ ദ്രോഹിച്ചെ എന്റെ പ ആഹ് എത്ര നാളത്തെ എക്സ്പീരിയൻ ള്ള ഞാൻ ചോദിച്ച പക്ഷെ അതൊരു ചെറുപ്പകാലംന്നൊട്ടേ ജീവിച്ചയോണ്ട് പക്ഷെ പപ്പ മരിച്ച ച്ചു പോയി ഉം ആ ഒരു പിന്നീട് പപ്പായ്ക്ക് ഇഷ് ടാ ഞാ
ഏത് ക്യാമ്പില്ല താമസിച്ചേ എവിടെയാ താമസിച്ചേ
ങ്ങള് പിന്നെ കോട്ടയം
കോട്ടയത്തേ ഉം ഉം
കോ കോട്ട ഏർ യാമ്പിലായി ഏർ ക്യാമ്പില കോട്ടയ ഏർ ക്യാമ്പില ഉ
ഉം പുള്ളി കുട്ടിക്കാലത്താ
ആഹ് കുട്ടിക്കാനൊക്കെ കൊയപ്പായിരുന്നോ ജോലി ഏതാ ഇവറക്ക് കോട്ടേഴ്സ് ഏ
ഞങ്ങളെരു ദിവസം പോയായിരുന്നു അവിടെ ചുമ്മാ അവിടെൊക്കെ ഒന്ന് കാണാൻ
അതെതെ ഉ അല്ല പി എസ് സി എക്സാം വല്ലേഎഴുതുന്നുണ്ടോ
ഓ ഞാനതിന്റെ പെറെകെ കൂടിട്ട് കുറെ ക്കാലമായി ഒരു ലിസ്റ്റില് രണ്ട മൂന്ന് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു എൽ പി യുടെ ഒക്കെ എൽ എൽ പി ടെ കെ ആഹ് അവ ഞ ആഹ് അന്നേരം ഞാന് എനിക്കൊരു നാല്പ്പത് പെരെ കൂടി എടുത്തിരുന്നെങ്കിൽ
വീടെ അടുത്താണേ വീ
റ്റി ട്ടി സി ആയിരുന്നു റ്റി റ്റി സി ആയിരുന്നു ഉം ഉം ഡിഗ്രി ഉണ്ട ഉള്ളവർക്ക് ബി എഡ് എടുക്കാം പക്ഷെ ബി എഡ് എടു നമ്മള് ഇപ്പ എൽ പി ടി ടി സി ആയത കൊണ്ട് നാലും
ആഹ് അപ്പൊ ഞാൻ ചോയി നമുക്കി കൊറോണായിട്ടുള്ള ഒരു പരീക്ഷയാണോ നമ്മൾ ഇ പി സി കാണ അതോ നിങ്ങളുടെ ഈ സബ്ജക്ട്ഈ പഠിച്ചന്റയത് വെച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കൊസ്റ്റിനാണോ വരുന്നുന്നത്
ഇതിന്റെ മാത്ര എൽ പി യൂ പി പിന്ന് പറഞ്ഞ് ഇതിന്റെ മാത്രമായിരുന്നു കൊസ്റ്റിനകത്ത് പകുതി കുറച്ച് എന്താ ജി കെ അല്ലാത്ത ജനറൽ ആയിട്ടുള്ള പി എസ് സി ണ്ട് ബാക്കി നമ്മടെ റേ അല്ലെ ഇതിനക
ആ റിലേറ്റ് അപ്പൊ ഇതാണ് കൂട അപ്പൊ ഇതിന് പ്രത്യേകം ടെക്സ്റ്റ് ഒക്കെ ഉണ്ടല്ലേ പഠിക്കാനായിട്ട്
പുത്രയുടെ അപ്പൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ പഠിത്തം പഠിക്ക
ഞാൻക്ക്ന്ന് കേയറണോ എന്നൊക്കെയാ പക്ഷെ നമ്മുക്കെന്തോ അങ്ങോട്ട് ഒരെണ്ണം എനിക്ക് വന്നതാണേ അതു കണ്ടല്ലോ ആ സമയത്ത് പ്രഗ്നന്റ് ആയിപ്പോയോ അത് നമ്മുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നെ വിളിച്ചതാ അതൊരു കോൺഫിഡന്റൽ ആ സിസ് ണ്ടന്ന് പറയുന്നെ
ആ ന്നിട്ട്
എന്നിട്ട് ആ സമയത്ത് പ്രഗ്നന്റ് ആയ അത് ഇടുക്കിയിലായിരുന്നു അയിന്റെ ഇത് വന്നത് ഞാനാ ട്ടേഷന് ചെല്ലേണ്ടതാ
അയ്യോ ഒരു മിൻറ്റെ ഞാനിപ്പോ വിളിക്കാം ക്യവേ